ഹലോ
ആഹ് കേൾക്കാം
കേൾക്കുണ്ടോ
ആ കേൾക്കുന്നുണ്ട്
ആ എന്തൊ കവിശേഷങ്ങള്
സഖൻ മഴയണ്ടവിടെ
ഏ മഴ ഇപ്പല്ല പക്ഷേല്ല ഇടി ഇട്ടണ്ട്
അതെ ആഹ ഇവിടെ നല്ല വെയിലാണ്
ആ ഇ രാവിലെ എണ്ട വെയിലായിരുന്നു
അതെ
വേറെ എന്തൊക്കാ
വേറെ ആ ഭക്ഷണംണം ചോറ് സാമ്പർ
ആഹ
അങ്ങനെ തോരൻ അങ്ങനെ കുറേ ഐറ്റംസൊക്കെ ആയി
ആഹ ഞായറാഴ് ആയിട്ടാ പശത്തൊക്കെ
എന്നാ മീൻ കിട്ടീയില്ല
ആഹ ആഹ
അങ്ങനെ സാമ്പാർ വെച്ചു ഉം
സാമ്പാർ കൂട്ടാനും വേണം ആൾക്കാരില്ലേ
അനെ
ആള് വേണം എത്ര കൊറച്ച് വെച്ചാ കൊറ ഒക്കാണെങ്കിലും കറിയ കുറ ഉണ്ടാവുമല്ല സ സാമ്പാർ വയ്ക്കുമ്പോൾ
അതെ അവിടെ എന്തൊക്കെയ പ്രശ്ന ആഹ് ഒല്ലേ ഫേമില
ആഹ
അവിടെന്തക്കെ
ഞാാന് കറി വച്ചീല്ല മീനടെ മുറിച്ച് വെച്ചിട്ടേള്ളു ചോറ ക്ക ചോറുപ്പേരയക്കായി ഇ കാര്യം കൂടെ ഒക്കാണ്ട് പിന്നെ രാവിലത്തെ കറി ഉണ്ട് കൊറച്ച് അപ്പൊ പിന്നെ നോ ഒക്കട്ട അഡ്സ് ചെയാൻ കഴിയുമോല്ലെങ്കിൽ പിന്നെ മീൻ കറി വെക്കേി വരും
ആഹ മീനൊക്കെ എങ്ങനെ മാർക്കറ്റിൽ പോയി മേടിക്കും
ആ അല്ല അതി കൂടെ വണ്ടി
ഉം
വണ്ടിക്കാരുണ്ട് ഉണ്ട് ഒരു മൂന്നാൾക്കാര് പോവണ്ട് പക്ഷെ എന്നിപ്പോ ഒരാളെ പോയുള്ളൂ മീന്റെ വിലകൊണ്ടെ ഭയങ്കര വിലാ
ആഹ് മീനിപ്പ എല്ലായിടത്തും ഭയങ്കര വിലയ
ആഹ നിങ്ങക്ക് അങ്ങ- എ ടൗണ് പോയി വാങ്ങണോ
മീൻ വണ്ടിയിൽ കൊണ്ടുവരും
ആഹ
ഉം പിന്നെ മാർക്കറ്റുണ്ട്.
ആഹ
പോയി പിടിക്കും പിന്നെ വീട്ടിന്റെ മുറ്റത്ത് കൊണ്ടു വരും.
ആഹ് ആഹ് ആഹ് അങ്ങൻതന്നെ വിടിം ഇന്നലൊന്നും പോയിട്ടന്നെ ഇല്ലേനി ഇന്നിപ്പൊരാള് പോയി ഞാന് കാത്തുനിക് കൊറേ നേരം കാത്ത്ന്നാ കിട്ട്യേ അറിയുലല്ലേ പോണത് കൂക്കു കൂക്ക്ൾച്ച് പോവൊള്ളൂ പിന്നമ്മളവ്ടെ പോയി റോട്ട്മ പോയ് നിക്ക് ക്കണം
ആ ആ അങ്ങനെ നമുക്ക് റോഡ് സൈഡിലായതുകൊണ്ട്
ആഹ് റോഡ് സൈഡന്ന്യാണ് വീടൊക്കെള്ളത് പക്ഷെ ഞമ്മള് വാങ്ങോ ഇല്ല്യേന്ന് പോലൽക്കറിയില്ലല്ലോ ഇങ്ങനെ കാത്ത്ക്കൊന്നുല്ല ഓല് ഒറ്റ പോക്കാണ്ട് പോവും നമ്മളവ്ടെ കാത്ത്നിക്കാണെങ്കില് ഒല് ന് ത്തും അല്ലെങ്കിലങ്ങനാണ്ട് പോവും
അതരെ
ആഹ് ഇന്ന്പ്പോ കൂടെ ഓടി പിട്ച്ചതാ മീനെ
അത് ശരി ആ
അല്ലെങ്കില് ഒലാട് പോവും ഒരറ്റ പോക്കങ്ങ്ട് പോവും
വലിയ വലിയ മീനൊക്കെ ചന്തയിലെ ഒള്ളല്ലേ
ആ ആആഹ ഇവിടെ പിന്നെ ചെറിയ ചെറ റിയ മീൻ മത്തി അയില അങ്ങനെ ചെറിയ മീനൊക്കെ കിട്ടും ട്ടുള്ളൂ അതന്നെ ഭയങ്കര വില അയ്മ്പറുപ്പ രണ്ടെണ്ണം അഞ്ചെണ്ണം ഒക്കെ കിട്ടൂള്ളൂ
അഞ്ചെണ്ണം മത്തിയൊക്കെ ആണെങ്കിൽ അഞ്ചെണ്ണം ആറെണ്ണം ഏഴെണ്ണം അങ്ങനൊക്കെ കിട്ടു
ആ മാർക്കറ്റ് നമുക്ക് അങ്ങനെ ചെറിയ വിലക്കവിടെ വാങ്ങാനും കഴിയൂലല്ലോ, തൂക്കിയാ ആ അപ്പ പിന്നെ ഇരുന്നൂറ് ആ ഇരുന്നൂറ്റി അമ്പതൊക്കെ ആവും വാങ്ങിക്കൊണ്ട് അതും കുറച്ച ച്ചത് ഇണ്ടാവുള്ളു
അ അതെ പിന്നെ
ആ ഭക്ഷണം കഴിക്കൻ ആയോ
ഭക്ഷണം കഴിക്കാൻ ഒരു മണിയായി, ആയി വരുന്നു
ഉം ആരക്കെയാ വീട്ടിലൊള്ളേ
വീട്ടില് ഒന്നമ്മ അപ്പാ സഹോദരങ്ങളുണ്ട് എല്ലാവരും ഉണ്ട് വലിയ കുടുംബം
ആ
ഉം
നല്ല ഒരുമിച്ച ഭക്ഷണം ഒക്കെ കഴിക്കാ
അമ്മയ്ക്കിന്നു എല്ലരും ഒരുമിച്ച, ആ അതെ
എല്ലാരുംപ്പതിനും ഒക്കെ റെഡി ആവോ ചോറ്ണ്ണാനൊക്കെ, ആ ഞങ്ങള്, ഞങ്ങളപ്പ അവിടെ ഉള്ള സമയത്ത് അങ്ങനെ ആരുന്നു ഒരുമിച്ചേ തിന്നൂ ളേ
ആ, ശരി ആ
ഇപ്പൊക്കെ അങ്ങത ഇഷ്ടം എല്ലാരും ഒരുമി
എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കണം, ആ ഇവിടെ അങ്ങനെയൊക്കെ
ആ
പിന്നെ വേറെന്തൊക്കെയ?
വേറെ എന്തൊക്കാ, മക്കളില്ലേ
ആ മക്കളുണ്ട്, രണ്ട് മക്കളുണ്ട്
ആ
ഉം
കല്യാണങ്ങളൊന്നും ഇല്ലേ ഇനു
ഒണ്ട് ഇഷ്ടം പോോലുണ്ട്
ആ
ഞായറാഴ്ചല്ലേ
ആ, അതന്നെ
ഉ
നിങ്ങടെ ഹസ്ബൻഡ് എന്താ ചെയ്യണേ
അ, കച്ചോടം
ആ ഏ എന്തിന്റെ
ഫ്രൂട്സ്, ഫ്രൂസ്
ഫ്രൂട്ട്സ് ആ ആ അങ്ങനെ കട ഇട്ടക്ക അല്ലെങ്കിൽ അങ്ങനെ പോയി എടുത്ത കൊണ്ടുവര
ആ കടയായിട്ട് ഇരിക്കുന്നത് ആ എല്ലാം ഉണ്ട് ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം ഉണ്ട്
ആ ഇപ്പൊ മഴത്ത് അങ്ങനെ വല്ലേ
മയത്ത് വലിയ ചെലവല്ല നമുക്ക് സീസൺ റ റമളാനിലൊക്കെകൂടുതൽ ഫ്രൂട്ട്സ് ഒക്കെ ചിലവാകുന്നത്
ആ പിന്നെ ഈ വേനൽക്കും ഒക്കെ ആ വേനൽക്കും അതേപോലെ നല്ല ത്തരവാണല്ലോ അപ്പ ഈ മഴ പെയ്തത കൊണ്ടൊരു ഇത്ണ്ടാവൂലേ വല്യ ആ ആ
സീസണക്കേ ആകുമ്പോ കുറച്ച കൂടെ കൂടുതൽ കച്ചവടം നടക്കും
ആ എങ്ങനെ ഒറ്റക്കന്നെയല്ലോ ഷെയറൊക്കെ ഉണ്ടോ
ഇല്ല ഒറ്റക്കാണ്
ആ ഹാ
പിന്നെ
വേറെ എല്ലാ ഫ്രൂട്ട്സും തിന്നാലല്ലേ ആ ആ
കണ്ട് മടുത്ത് ഇപ്പൊ കഴിക്കാനെ തോന്നില്ല
ആ കഴി കൊറ കിട്ടുമ്പോ വേഗം മടുക്കും ഉ നല്ല തണല്ലോ ഫ്രൂ്ട്സ് പിന്നെ ഇപ്പോഴത്തെ ഫ്രൂട്ടസൊക്കെ കണക്കാ തന്നല്ലേ
ആ ഓരോ ക്വാളിറ്റിയില് ഓരോ ക്വാളിറ്റിയില് വരുന്നുണ്ട് പസ് ക്വാളിറ്റീസ് സെ ക്കൻ കോളിറ്റി അങ്ങനെ ക്ളിറ്റയിൽ വരുന്നുണ്ട് നല്ല കോളിറ്റിഉള്ളത്
ആ ആ ആ വേറെന്തൊക്കാ
ആ അങ്ങനെയൊക്കെ പോവൂന്ന് ഉം വീട്ടിൽ ആരൊക്കെ
ഇവിടെ ഞാനും മോളും പിന്നെ ഹസ്ബൻറും ഉണ്ട് ഹസ്ബൻറിന്റെ ഉമ്മയുണ്ട് മോൻ പിന്നെ ആഹ് മോന് പിന്നെ പോറത്താ പുറത്തല്ല ഓനെ പഠിക്കാൻ കൊണ്ടേ ആക്കിയതാ ഇവിടെ ഇല്ല ലീവ് പിന്നെ വരുയുള്ളൂ
അതെ ഉം
വേറെന്താ നിങ്ങളെ മക്കളെന്താ പഠിക്കയാ
ആ ഒരാള് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നു ഒരാള് എട്ടില് പഠിക്കുന്നു
ആഹ ഇന്റെ മോൻ പത്താം ക്ലാസ്സിലാപ്പം ട്യൂഷൻ ഉണ്ടോ
ട്യൂഷൻ ഉണ്ട് ഞായറാഴ്ചണ്ട് വേർക്ക ഇങ്ങ് പോവണ്ടല്ലോ
ആഹ ആഹ
അ ഉം
എങ്ങനെ ഇംഗ്ലീഷ് മീഡിയ
അല്ലല്ല മലയാളം ഉം
എങ്ങനെയാ പഠിക്കാനോ ക്കേ ഉഷാറാണോ
പഠിക്ക മോന് മോളു ആണ് മോന് ഇത്തിരി പിറകോട്ടാണ് മോളു ഉഷാറാണ്
ആ ഉ നിങ്ങെളെ ന്താ വർക്ക് ചെയ്യുണ്ടോ
ഞാനൊരു ടെക്സ്റ്റൈൽ ഷോപ്പില്
ആ ആ അപ്പൊ ഞായറാഴ്ച ഇങ്ങക്ക് ഒഴിവാരികുമല്ലേ ആഅങ്ങനെ
ഉം
എന്താ എല്ലാ ഐറ്റംസും ഉണ്ടോ
ആഹ ഉണ്ട്ൻ തുണി ഐറ്റംസ് എല്ലാം ഉണ്ട് ഫാൻസിയുണ്ട് ഫുഡ്‌വെറുണ്ട് എല്ലാമുണ്ട്
ആഹ വെല് ഷോപ്പ് ആ
വലിയ ഷോപ്പ് ആ ഇത്തിരി വലുതാ
ആഹ ജോലിക്കാര് കൊറെുണ്ടോ
ആഹ ഞങ്ങള് മൂന്ന് സ്റ്റാഫ്
ആ എത്ര ടൈമൊക്കെ എങ്ങനെ
ടൈം ഒമ്പത് ഒ പത്ത് ടു ഒമ്പത്
രാത്രി അമ്പത് മണിയോ
ആ ഇവിടെ എനിക്ക് ജംഗ്ഷൻ ഉണ്ട് ഞങ്ങൾക്ക് അടുത്താ അവിടെ
നടന്നു പോവാനള്ളു
അതെ
നവിന്റെ പ്രശ്നല്ലല്ലോ അല്ലെ
അതെ നമുക്കറിയാവുന്ന ഷോപ്പ്
ആഹ എങ്ങനെ ശമ്പളമൊക്കെ ശമ്പളമൊക്കെ ഉഷാറാണോ അല്ല അത അവര് വരുമാന മാർഗ്ഗം നല്ലതാണല്ലോ അല്ലെ ആ വീട്ടിലടുത്ത് ഇത്തക്ക ആവുമ്പോളേ
വേറെ എന്താ
ഓ പോന്നു ഭക്ഷണം കഴിക്കാറായോ
ആ ഇല്ല ഞാൻ മീന് അവിടെ പൊരിക്കാൻ വെച്ച് പൊരിക്കണോ കറി വെക്കണോന്നുള്ള ആ ഒരു ഇതില് അപ്പൊ പിന്നെ വെറുതെ ഒന്ന് ഫോൺ എടുത്ത് ഇങ്ങനെ നോക്കിയതാ അപ്പം പിന്നെ ആഹ് അപ്പൊ
ഉം കറക്റ്റ് സമയത്ത് കഴിക്കണമന്നില്ലല്ലോ അല്ലേ
അതൊന്നുമല്ല അങ്ങനെ കറക്റ്റ് ടൈമ് ഒന്നുമല്ല അതിന്റെ ഇടയിൽ എന്തെങ്കിലും വെള്ളമോ വെള്ളോ അല്ലെങ്കിൽ എന്തെങ്കിലും മുത്താറി കാച്ചി കുടിക്കെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കുടിക്കും കൃത്യ ടൈമിനു അതൊന്നും ഭക്ഷ ഇടയിൽ കഴിക്കില്ലെങ്കിൽ പിന്നെ ഒരു മണി ഒന്നരേക്കാവുമ്പത്തെന് ഭക്ഷണം കഴി
ആഹ് രാവിലെ ഭക്ഷണം കഴിക്കുന്നൊണ്ട്
ആഹ്
രാവിലെ നാസ്തയില്ലേ
ഓ രാവില നാസ്തക്കാ ഇണ്ട് അയില്ലാതാ അടുക്കൂല
ഉം
പിന്നെ അതിന്റെ ഡെയിലി ഒരു പതിനൊന്ന് മണിയൊക്കെ ആവുമ്പളെ മുത്താറി എന്തെങ്കിലും കാച്ചും
ആഹ്
പിന്നെ ഏതെങ്കില് അവിൽ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് വല്ല ജ്യൂസോ ഇപ്പം പിന്നെ ജ്യൂസ് ഒന്നും കുടിക്കണില്ല ഇപ്പൊ മഴയല്ലേ ആഹ് അല്ലാത്തെ സമ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കി കുടിക്കും പിന്നെ പിന്നെ അങ്ങനെ പെട്ടെന്നൊന്നും വിശക്കൂലല്ലോ
അതെ
പിന്നെ തോന്നി ഞാനന്ന ഒറ്റയ്ക്ക് ഇവിടെ ഇണ്ടാവില്ല എപ്പഴെങ്കിലൊക്കെ അമ്മൾ ഇവിടെ ഉണ്ടാവുള്ളു ഒറ്റക്ക് ആവുമ്പോ പിന്നെ ഭക്ഷണം കഴിക്കാനൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവൂല്ല മറ്റൊരാ ഉണ്ടാക്കി മൂട്ണ്ടാവില്ല അപ്പൊ രാവ് എന്തെങ്കിലും ബാക്കി ഉണ്ടാവും രാവിലെ കുറച്ച് തോന ഉണ്ടാക്കും ആ സമയവുമ്പോ അപ്പൊ അത് ബാക്കിയാകും ബ അത് എങ്ങനെ എടുത്ത് കഴിക്കും പിന്നെ വൈകുന്നേരം ഹസ്ബൻഡറ് പണി കഴിഞ്ഞ് വരുമ്പോ തന്നെ ഭക്ഷണക്കെ
ആ ഹസ്ബൻഡ് എന്തു പണിയാ?
ഇതന്റെ മറ്റേ പെയിന്ററാ
ഓ ശരി ആ അവർക്ക് പിന്നെ മഴ സമയത്തൊന്നും വല്ല ഇതാണ്
കൊറവാണ് ആ ഉം പക്ഷെ ഇപ്പൊ ഈ പ്രാവശ്യം അങ്ങനെ വല്ലാതെ ലീവ് കിട്ടിട്ടില്ല ച്ച ഫുള്ള് വല്യ വല്യ ങ്ങുകള് ള്ളവടെ കുറെ ഉള്ള്ത്തന്നേനി പണി പൊറമെ പണിയെടുക്കുമ്പോളാണല്ലോ അതിന്റെ ബുദ്ധിമുട്ട് വരുക അത് കൊണ്ട് അത് പിന്നെ ഈ പ്രാവശ്യം അങ്ങനെ കൊറേ മുന്നേ മഴയത്ത് തന്നെ തരും മഴ ഉണ്ടായാപ്പിന്നെ ആ ഒരു സമയം ഫുള്ള് ലീവാ ഉണ്ടാവല് ഇപ്പൊ അങ്ങനെ ലീവാ കാനുള്ളൊരു ചാൻസ് കിട്ടിയില്ല
അത് ശരി ആഹ് പിന്നെ
വേറെ എന്തൊക്കെ
ആഹ് ഇവിടെ ഫുഡ്‌ കഴിക്കാറായി ഓരോരുത്തര് ഫുഡ് കഴിക്കാനൊക്കെ പോവുന്നു ഓരോരുത്തരൊക്കെ കഴിഞ്ഞു ആഹ്